എന്തൊക്കെയട എന്താ നല്ല വർത്താനം എന്തൊക്കെണ്ട് വർത്താനം
എന്താ നല്ല സ്ഥാനം
മ് എന്താ പണി ഞാനിപ്പോ എന്താ കളി കാണാൻ വേണ്ടീട്ട് ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടി നിക്കുകയാണ്
ഞാൻ വരാം
ഇജ്ജ് വരുന്നുണ്ടോ എങ്ങട്ട്ക്ക് ഇങ്ങട്ട് വരുന്നുണ്ടോ
കട അടക്കണള്ളൂ കട അടച്ച് കണക്ക് കൂട്ടണുള്ളു
ഏ ഞാനിപ്പോ കടേന്ന് വന്ന് കുറച്ച നേരായി ഞാൻപ്പൊ കൊറച്ചു മുമ്പ് കടേന്ന് വന്ന് പത്തര ഞപ്പോൾ കട അടച്ച് വന്ന് കുഴിച്ച് മാറ്റി നിസ്കരിച്ച് ചോറു കഴിച്ച് ഇപ്പ മേലക്കണ് കയറി
ആഹ് ഞാൻ വരാം
പത്തരക്കാ കളി
ആ ആരതന്ന് നിന്ന്
മ് നോർവേൻ്റെ ടീമിൻ്റെ കളി
മ് ഇന്നലെ ബ്രസീൽ ജയിച്ചു ല്ലേ
മ് അവര് അലക്കില കളിയാണല്ലേ
മ്
ശരിക്കും പറഞ്ഞാ ബ്രസീലിനെ വെള്ളം കുടിപ്പിച്ചു ജപ്പാന്
ആഹ്
ഉം ലാസ്റ്റ് ഗോള് ഓല് അടിച്ചും ചെയ്തു അ പച്ചോ ലാസ്റ്റ് ഗോള് ആകെ വച്ചു
ആ പിന്നെ നമ്മള് മിന്നാന്ന് പോയ ട്രിപ്പിന്റെ ഫോട്ടോസും എന്താ ആരും സ്റ്റോറിയിടുന്നില്ലേ
ഏഹ് നമ്മളൊ ഒരു അക്കൗണ്ടിൽ ഇട്ട്ക്കണല്ലോ നമ്മളെ അക്കൗണ്ടിൽ ഇട്ട്ക്കണല്ലോ ഞ ഞാൻ സ്റ്റോറി ഒന്നറക്കിക്ക്ണ് ഒരു പിക്ക്റക്ക്യാണ് ബാക്കിയൊക്കെ എട്
അതെ അതൊക്കൊആര് എഡിറ്റ് ചെയ്തേ
ഏ
അതൊക്കെ ആര് എഡിറ്റ്‌ ചെയ്തേ നമ്മളെ ചെക്കന്മാരന്നെ
പ്രൊഫഷണൽ എഡിറ്ററ്
ആഹ് ഓനന്നെ പോസ്റ്റ് എറക്കിയത് ഓനന്നേ അതോ അതോ മറ്റൊനോ
പോസ്റ്ററക്കിയത് ഓനെന്നു തോന്നണു ആരൊക്ക എന്തായാലും ഞാന് എന്താ ഇട്ടെന്ന് അറിയോ ഗ്രൂപ്പിലിട്ട ഓർമ്മയില്ല ഗ്രൂപ്പിലിട്ടാ ആ ഗ്രൂപ്പിലേ ഇട്ട ആര അങ്ങനെ എന്താണ് ഗ്രൂപ്പിക്ക് എച്ച് ഡി ആക്കിയന്ന് ഇട്ട്ക്ക് ഡോക്യുമെന്റ് ആയിട്ട് എച്. ഡി ആക്കീട്ട്
ആഹ് അ ആൾക്കാരുണ്ടോ കളി കാണാന്
ആൾക്കാര് ഇന്നലെ പത്തു അയ്ൻപത് ആളുണ്ടയിനു ഇന്ന് ഇനി എത്ര ആളാന്ന് അറിയില്ല ബ്രസീലിന്റെ ആൾക്കാാര് പിന്നെ കൊറെേ ആൾക്കാരണ്ടായാലും ആഹ്
ഇന് ഇന് ഓർമ്മല്ലേ വല്യ ടീം ഒന്നും ഉണ്ടാവുലല്ലോ
അറിയില്ല ഒന്നും പറയാൻ പറ്റൂല്ല
ഉം എന്നിട്ടിപ്പൊ അങ്ങനെയാണ് പരിപാടി
ആഹ് ഞാ വിളിച്ചാ
രാവിലെ എവിടുക്കാ പോവാൻ പ്ലാനുണ്ടോ
രാവിലെ എന്താ വണ്ടിമ്മക്ക് കൊറച്ച് സാധനം എടുക്കാൻ പോണം പോളി മാർക്കറ്റക്ക്
ആഹ്
ഉം ഞാൻ ബ്രേക്ക് എടുക്കണംന്ന് ഇങ്ങനെ കരുതിണ്ട് വണ്ടീന്റെ അപ്പൊ അയിമക്ക് സാധനം കിട്ടുവോ നോക്കണം ഇല്ലെങ്കി
എവിടന്ന് ഇജ് എവിട്ന്നാ എടക്കണ എവിടന്ന് എടുക്കാൻ നോക്കണ
ഞാൻ നമ്മള അവിടന്നന്നെ
നമ്മടെ അവിടെ പുളി മാർക്കെറ്റ്
നമ്മള അവിടന്ന്ല്ലാ നമ്മളാ മണ്ണാർക്കാട്ആ ഭാഗത്തെ
ആഹ്
ആ വാത്ത ആ അല നല്ല ആ വാത്ത സ്ഥലത്തണ്ടല്ലോ
ആഹ് ആ റോഡ് ആ ആ റോഡിന് പോവാണെങ്കിൽ എന്റെ വണ്ടീ ബ്രേക്ക് എടുക്കണന മുന്നേ ജാം എന്റെ വണ്ടിമാറ്റേണ്ടി വരും ആ റോഡിന്റെ കൊലം നിങ്ങക്കറിയില്ലേ
ആ റോഡ് നേരാക്കിയിട്ടില്ല അപ്പൊ നമ്മൾ അന്ന് പോയതല്ലേ
സാരല്ല കൊറെ റീല് ഇണ്ടായാലണ്ട് ബസ്സള് കൊറെ ട്രോള് ചെയ്യ്തീണല്ലോആ റോഡിനെ പറ്റി
നേരാക്കീനക്കെ കണ്ടീനു നേരാക്കിട്ട് ഇണ്ടവോ അറിയില്ല
അറിയില്ല അതിന് ഞമ്മള ഇതീക്കൂടെല്ല പോവാ നമ്മളെ ഈ എന്താ ഉണ്ണൃലുമൊക്കെ ചാടന വച്ചണ്ടല്ലോ
ആ അടുത്ത ആടറിക്കൂളിയോ
ആഹ് ആഹ് വൈക്കുടി അങ്ങനെ പോകുമ്പോൾ അത് ആ റോഡ് നല്ല റോഡല്ലേ മറ്റേ റോട്ട് മ്മക്ക് ചാടണ്ടല്ലോ അതിന് മുമ്പേതോ പറഞ്ഞു എന്തായാലും പോയോക്കെ നാളെ പോ നാളെപ്പോ രാവിലെ അല്ലേ നോക്കാം
ഉം എന്തൊക്കെ ബഡ്‌സ് വാങ്ങാണ്ട്
പോയ കിട്ടാ വണ്ടിമുക്ക് ബോഡി പാർസൾ കിട്ട എഞ്ചി കാര്യങ്ങള മറ്റേ സൈഡ് ബോഡി വൈസറ് അങ്ങനത്തെ കുറ സാധനങ്ങൾണ്ട്
പേപ്പർല്ലേ വണ്ടിക്ക്
പേപ്പറുണ്ടേ അടുത്ത കൊല്ലം വേറേണ്ട് പേപ്പർ അടുത്തകൊല്ലം ലാസ്റ്റവരെ എത്രണ്ട് പേപ്പറ്
ഉം ഫുള്ളൊക്കെ ആക്കുമ്പത്തേന് എത്ര പൊട്ടും
അത് ഇപ്പൊന്ന് കണക്ക് കൂട്ടിയപ്പോ പെയിന്റ് പണിക്കൊരു ആറ്പ്യന്റെ അടുത്ത് വരും പിന്നെ അയിന്റെ ഇൻഡിക്കേറ്ററ് ബാറ്ററി അങ്ങനെ കുറച്ച് സാധനങ്ങൾക്ക് വണ്ടിന്റെ അല്ലറച്ചില്ലറ സാധനങ്ങൾക്ക് അങ്ങനെ രണ്ട് മൂന്ന് രുപ്യാ വരും പിന്നെ വയറിങ്ങിന്റെ പൈസ അയിനു നോക്കയാണെങ്കിൽ ഒരു മൂന്നു റുപ്യാ അടുത്ത് വരും മൊത്തത്തിൽ കണക്ക് കൂട്ടിയവര് പത്ത് പന്ത്രണ്ട് റുപ്യാ ഇപ്പ മിനിമം കാണണന്ന് പറഞ്ഞു
ഉം അന്റെ വണ്ടി കൊറച്ചു നല്ല വണ്ടി പോയിരുനെ വല്ല കാര്യുണ്ടോ കൊറച്ച് പോക്കല്ലേ അത്
നോക്കട്ടെ പിന്നെപ്പോ ഞമ്മള ആവശ്യങ്ങൾ നടക്കണെങ്കിൽ ഇപ്പോ
അതല്ല ഒന്ന് ഒന്നില്ലെങ്ക ഒരു കാര്യം കാട്ടിക്കളാ ഡേറ്റ് കഴിയണന്ന് ഡേറ്റ് കഴിയണന്ന് പുളി മാർക്കറ്റ് കൊടുത്തത അതേക്കൂടി കൂട്ടി നല്ലന്ന് എടുക്കള
ആഹ് അന് നോക്കണ്ടണ്ട് ഞാന നോക്കിവിടെ നാളെ പോവട്ടെ ഇപ്പൊ തൽക്കാലികേ ഇന്റെ വൈസർ ആകെ പോ പൊട്ടിച്ചാടിക്കുന്നു അപ്പോൾ ലൈറ്റ് തീരെയല്ല ലൈറ്റ് അട്ടത്തക്കാണ്
ആഹ് വൈസർളക്കിട്ടുണ്ടാവല്ലേ
ഇപ്പോൾ താൽക്കാലിക ഒരു വൈസർ കിട്ടു നോക്കാൻ വേണ്ടി നാളെ പോയോ ക്കണം ഇല്ലെങ്കിൽ നമ്മൾ മറ്റേ ബുള്ളറ്റിൻ്റെ ഹെഡ്ലൈറ്റില്ലേ?
ആഹ
അതേപോലത്തെ ലൈറ്റ് കൊടുക്കണംന്ന് ഇങ്ങനെ കരുതിണ്ട്. എന്തായാലും നാളെ പോയോ കെട്ടെ നാളെ കിട്ടില്ലെങ്കി നോക്കണം ഓ ഓപ്പണായിട്ട്.
ആ അന്റെത് പേ താ യൂണിക്കോൺ അല്ലേ?
യുണികോണ്.
യൂണിക്കോണിനെ ഓപ്പണായിട്ട് വെക്കുവോ?
വെക്കണ്ടരും ഞമ്മക്കങ്ങട് വെക്കന്നെ മോഡലല്ലേ ഞമ്മളെന്ത്
അല്ല സാധാരണ കണ്ടിട്ടില്ലമ്മള് പ പൾസറിനെ കണ്ടക്ണു പക്ഷെ യൂണിക്കോണിനൊക്കെ? ബുള്ളത്തിന്റെ മാരിതെ
അതന്നെ
അല്ല ഞാൻ കണ്ടിട്ടില്ല രസുണ്ടാവുന്ന് ണ്ടേ വച്ചോ. ആ അല്ല ഞമ്മുക്ക്വെന്താ രസൊക്കെ നോക്കിട്ട് നമ്മുക്ക് കാര്യം നടന്ന
നമ്മക്ക് നമ്മളെ കാര്യം നടന്നാ മതി ഞാൻ നോക്കട്ടെ പരമാവധി പൈസ കിട്ടോ നോകണം.
ആ അല്ല അപ്പൊ ജ് രാത്രിയൊക്കെ എങ്ങനെ വണ്ടിയോണ്ട് പോവല് ലൈറ്റ് ഇല്ല അപ്പൊ?
ഇല്ലെയ് ലൈറ്റിപ്പോ ആദ്യ ഒകെ കിട്ടീ നി ഇപ്പൊ പറ്റപ്പുടുത്തം വിട്ട്ക്ക്ണ് ഇപ്പൊ തീരെ കിട്ട്നില്ല.
ജ്ജയ് മെനടക്കല്.
ആഹ തീരെ കിട്ട്നില്ല.
ഉം എന്നിട്ട് എത്ര മൈലേജ് ഇപ്പോ അന്റ വണ്ടിക്ക്?
മൈലേജെടാ നാപ്പത് ഒള്ളുപ്പ നാപിന്റെ ഉള്ളിലേ കിട്ടൊള്ളു അറുപതൊക്കെ കിട്ടീ നി ഇപ്പോ ഞാനാരണ്ട് കൊല്ലെയ് നാട്ടില്ണ്ടായില്ലല്ലോ? അപ്പൊ പുറത്ത് ക്ക്പോയില്ലേ ആ ടൈമില് വ നിർത്തിട്ട് ടെയ് മൈലേജ് ഒക്കെ നല്ല ഷോർട്ട് ആയിക്ണു.
ആഹ അപ്പൊ വണ്ടി േമ്മണ് ഇപ്പൊ ഫുള്ള്. ഏ കാറിന് കാറിനെന്തോ ഇണ്ടായില്ല ഇപ്പൊ ഇ െപ്പടുത് കാറിനെ േന്താ? തിൽ
കാറ് ചെറുതായിട്ടൊന്ന് മേട്ടം മേടിയതാ.
ഏ എന്ത്യേ?
ഒന്നൂല്ല അഹ ചെറുതായിട്ട് ഒന്ന് ആക്സിലേറ്റർ എന്തോ ഒന്നായി ആടൈമിന് എന്തൊക്കെയോ ആയി ഇച്ച് ഒന്നും ഓർമ്മല്ല.
ഉം ഉം ലാന്റെ കാറിന്റെ റിനീവൽ എന്തായി?
റിനിവല് അതിന്റെ റിനിവലും ഈ വർഷ ലാസ്റ്റ് ആദ്യം അത് എടു വക്കണം പിന്നെല്ലപ്പോ മറ്റേത്. ഏ ആദ്യം കാർ എടുക്കണം പിന്നെ ബൈക്ക്.
ഉം രണ്ടൊരുമിച്ചാവുമ്പോ കൊറച്ച്. അല്ല കാറിന്റെ എന്തേലും ശരിയാക്കണ്ടോ?
കാറിനെന്താ ഇപ്പ പെയിന്റിംങ് പണി ണ്ട് വേറെ കേടൊന്നുല്ല.
ഉം ഇ കാറിടുത്തിട്ട് കൊറേ നയിറ്റില്ലല്ലോ ജ്ജ്. എത്രയ പോയിട്ടുണ്ടാവോ ഒരു വർഷൊക്കെ ആയോ?
ഏഹ ഇല്ലേയ്
ആഹ
ഒരൊലൊന്നും ആയിട്ടില്ല ആ ഒരു അഞ്ചാറ്മാസം
മം മം നിങ്ങൾക്ക് രുലോറണ്ടായിനോട ക്കൊട്ടലോറി? ഒരുപഴത്
ഉം അകൊടുത്തു പായത് പണ്ടത്തെകൊടുത്തു പേപ്പർഒഴിവാക്കികൊടുത്തു ആഹ വേറെവണ്ടിടുത്തു പുതിയത്
മമം
മം
ഉപ്പ ഉമ്മക്കൊ അറിലെ
പൈമേണ്
ജയ്മ്മേകയറിട്ടില്ല അൻക്കയിമ്മേകേറികൂടെന്ന
ജൊന്നുമുണ്ടാതെപൊയ്ക്കാവ്ട്ന്ന്
ന്താ അൻക്ക്ഉപകാരാവുലെ
എന്തു ഉപകാരം
എന്താ വ വേറെഡ്രൈവറെനോക്കണ്ടല്ലേ അനക്കന്നെവുമ്പോസുഖയിലെ
ഏ അതോന്നുനടക്കുണപരിപാടില്ല
ഏ
അപ്പൊഞമ്മളെപണിയന്താട്ട ഞമ്മള് ഇപ്പോ എടുക്കുന്ന പണിക്കൾ
അങ്ങനെല്ല അയച്ചി കിട്ടുമ്പോ ഫ്രീയൊക്കെആവുബ്ലേയ് ശനിഞയറൊക്കെ ലീവഅല്ലടാ
ലീവാണ് പറഞ്ഞിട്ട് കാര്യല്ല ഞമ്മക്ക് എന്നുംപണിയെടുത്തിട്ടപ്പന്താട്ടുണു എടക്ക് ഒരു ലീവ് വേണ്ടേ മനുഷ്യനല്ലേചെർക്കാ റോബോട്ടൊന്നുല്ലല്ലോ
ഉം മറ്റേ റീലില് പറയ്ണ മാതിരി ഇല്ലസമയം എൻജോയ് ചെയ്താൽ
ആ അതാണ് ആയിച്ചീലരു അഞ്ചീസ്സം പണിട്ക്കാ രണ്ടീസ്സം ലീവ് ആരണ്ടീസ്സം ലീവ് എടുക്ക്ണ ടൈമില് മാക്സിമം എൻജോയ്ചെയ്യാ പിന്നെപ്പോ എങ്ങനെയന്നൊന്നും പറാൻ പറ്റുല്ലല്ലോ കിട്ട്ണ ടൈ മിൽ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്ക ഞാൻ അത്രേ ചിന്തിക്കുന്നുള്ളു
ഉം കളി പത്തരക്ക് തുടങ്ങുംലെ ഞാൻ വരാ
അ ഈ പത്തരക്ക്
ഉം ഞാൻ പറഞ്ഞ മറ്റേബ്നും മറ്റേ ചെക്കാനൊണ്ട് പറഞ്ഞേയ്
ആ
ഇപ്പ വരും പറഞ്ഞുഇന്ജെട്തക്ക് ഞാഓനെ കാത്തക്കാണ് കടം അടച്ചുക്കുണു അടച്ച് കണക്കൊക്കെ കൂട്ടികഴിഞ്ഞ് ഇങ്ങനെക്കാ ഓനെവരട്ടെവര്തികാത്ത്ക്കാ
ആഹ്
ഉം പ്പൊബൾചീനു ജ്ജ്‌ വിളിച്ചേനനെ കൊർച് മുന്നേ വിളിച്ചീനു
ആഹ്
അവന് ഇപ്പവരും പറഞ്ഞു അടച്ചോണ്ടിരിക്കണ്റഞ്ഞു
ആ ആ
ഏ
മ്
അപ്പൊ ഓ വന്നിട്ട് ഞാവരാ നിങ്ങളെ ആൾക്കാരുണ്ടാവൂലേ കാണാന്? അ അതോ അതോ ഞങ്ങള് ച്ച്ഗൽന്റെ കളിയാണാൻ വന്നമാരിയാവും ഞങ്ങൾ മൂന്നാളും മാത്രംണ്ട് കാണാന് കൊറേൾക്കാര് വരുപറഞ്ഞിട്ട്
അ രാവിലെ നട്ടരാവിലെല്ലേ?
ആഹാ
ആ നേരത്തെയ്ന് ആരു നീച്ചുണു ആ നല്ല മയത്ത്
ഓൻ വര്ന്ന്ണ്ട്ന്നതൊൺണ് ഞാനെയ് അങ്ങട്ട് വര ഞാൻ വിളിച്ചാട്ടോ അല്ല ഞാൻ നേരണ്ട് വര നേര വര.